ഹലോ
ഹലോകേൾക്കാമോ
അതെ എന്താ പരിപാടി വൈകുന്നേരമായി ക്ലാസ് കഴിഞ് വീട്ടില എത്തിയോ
ആ ക്ലാസ് കഴിഞ്ഞ ഇപ്പോ വീട്ടിലെത്തി ഒന്ന് മേലക്കെന്ന് കഴുകി വിശ്രമിക്കാ
അതെ ഞാനിവിടെങ്ങനെ ഒരു അത്‌ ഞാൻ വിടെങ്ങനെ കമ്പ്യൂട്ടർണ്ട് വീട്ടില അപ്പ അതിങ്ങെ കേടന്നപ്പോ അത്ങ്ങനെ നന്നാക്കിയിരുന്നു
ആ സ്വന്തം റിപ്പയർ നന്നാക്കാൻ അറിയോ കമ്പ്യൂട്ടർൊക്കെ
ഇല്ല സ്വന്തമായിട്ട് കൊറച്ചറഞ്ഞ അവെ എന്റെ ഒരു സുഹൃത്തിന്റെ അവന കൂടി ഇങ്ങെ നന്നാക്കാണ് അവന് ഇത്തരം കമ്പ്യൂട്ടർ മേഖല അ ഒരു കുറച്ചൊക്കെ അറിയൂന്നാ ഒരാളാണ് അപ്പ എന്താണ് കേടു അറിയിലനെ
ആ ഒന്ന് പരിശോധിക്കാല്ലേ കയച്ചണ്ട്
അതെ അതെ
ആ
നിങ്ങക്ക് കമ്പ്യൂട്ടറിന്ന് വിവരം എന്ത്ണ്ടോ
കമ്പ്യൂട്ടറിലൊക്കാ കാരണം ചെയ്യാനറിയാ അതായത് ഈ പോസ്റ്ററി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാ അറിയാം വല എങ്ങനെ അതിനെപ്പറ്റി അതിറെ ഉൾവശത്തുള്ള കാര്യങ്ങള് അയച്ചു പണിയാനും അങ്ങനത്തെ കാര്യങ്ങളന്ന അറിയില്ല അയിന്റുള്ളി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങള്ണ്ടാവല്ലോ അതൊക്കെ ഏകദേശം അറിയാം അതുപോലെ തന്നെ എങ്ങനാണ് ഗെയിമളിക്കാ അതുപോൽത്തന്നെ വീഡിയോ എങ്ങനെ കാണാ ഉപയോഗിക്കാ അതൊക്കറിയാം.
അതെ അത് നിങ്ങള് പറഞ്ഞപ്പളാട്ടോ ഞാന് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കൽണ്ട് പ്പ ഞാൻ മനസ്സിലാക്കുന്നേ കമ്പ്യൂട്ടർ എന്നുള്ളത് നല്ലൊരു കാര്യ നമ്മടെ മൊബൈലിനെക്കാട്ടും ഏറ്റവും ഉപകാരള്ളെ കാരണമക്ക് വെല്ല്യ സ്ക്രീനുവാണ് എന്നിട്ട് കൊറേ നേരം ഉപയോഗിക്കാംന്നൊള്ളൊരിത് വരില്ല പിന്നെപ്പോമക്ക് ഒരു രീതിൽ നമ്മള് മൊബൈലാകുമ്പോ നമക്ക് ഉപയോഗിക്കാം അപ്പ നമ്മള് ചെലപ്പം മറ്റുള്ള അനാവശ്യമായ കാര്യങ്ങളിലേക്കൊക്കെ പോകും പക്ഷെ കമ്പ്യൂട്ടർ ആകുമ്പോ കൊറച്ചൊക്കെ ഒരു രീതിയില് തുറന്നൊരു സ്വഭാവയൊണ്ട് പൊതുവെ ആളുകളങ്ങനെ എടുത്തു നോക്കൂല അപ്പോഅതാണ് കമ്പ്യൂട്ടർ കൊണ്ട് ഏറ്റവും നല്ലൊരു ഉപ വേറൊന്നുല്ല എന്റൊരു കാഴ്ചപ്പാട് പിന്നെപ്പോ ഇന്നത്തെ കാലത്തിപ്പോ വിദ്യാഭ്യാസ രംഗത്തടക്കം കമ്പ്യൂട്ടർ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്ക്ണ്ട്. നമക്കെന്താറിയോ നമ്മടെ സ്കൂളുകളടക്കം വലിയ രീതില് കമ്പ്യൂട്ടർ ലാബുകൾ അങ്ങനെരുപാട് പദ്ധതികൾ വര്ണ്ട് അപ്പിത് കുട്ടികൾക്കിതന്നൊരു വെലിയ രീതിൽ പഠനത്തിന് ആവശ്യമായ ഒരു മാർഗം കൂടിയായിട്ട് മാറാണ് എന്നുള്ളതാണ് അ ര് കാഴ്ചപ്പാട് ഇന്നിപ്പോ നോക്കാണെ വേറൊരു കാര്യച്ചാല് ഇന്നപ്പ ആശുപത്രികളടക്കം വെലിയ രീതിൽ കമ്പ്യൂട്ടറുകൾ പ്പ എവിടെ ഏത് ആശുപത്രി പോയാലും കമ്പ്യൂട്ടർ ഇല്ലാതിരിക്കുന്ന ആശുത്രികാണ് കാരണം അവിടെ രോഗിയുടെ വിവരങ്ങൾ അടി ച്ച് കേറ്റാനും രോഗിക്കാശ്യം മരുന്നുകളടക്കം എഴുതി കൊടുക്കാനടക്കം ഇന്നിപ്പോ രീതിൽ ഈ കമ്പ്യൂ ട്ടുകൾ ഉപയോഗിക്കാണ് ഈ ആശുപത്രിന്ന് മാത്രല്ലട്ടോ ഈ നമ്മ ഇന്ന് നമ്മകറിയാവണ ഹോട്ടല്കള് പോ ണെങ്കിൽ അവിടെം നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ആ ഭക്ഷണത്തിന്റെ ലാസ്റ്റ് വരുന്ന അതിന്റെ ബില്ല് പൈസ ത്തെ കാര്യങ്ങളൊക്കെ അടിക്കുന്നതും അതക്കെത്തൻ രീതില് പ്പ കമ്പ്യൂട്ടറായി മാറിണ്ട് അപ്പത്രത്തോളം വെലിയ രീതില് ന്ന് കമ്പ്യൂട്ടറിന്ന് ലോകത്ത് വെലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാഴ്ച വെക്കാൻ മാറ്റങ്ങള് കാഴ്ച വെക്കാൻ കാരണം മായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെരു കാഴ്ചപ്പാട്.
തീർച്ചയായും തീർച്ചയായും കാരണം പണ്ട് കാലത്ത് തീരെ ജനങ്ങൾക്ക് എന്താന്ന് പോലെ അറി ഒരു സാധനാരുന്നു കമ്പ്യൂട്ടർ പഷെ ഇന്ന് ജനങ്ങളുടെ അഖില നിഖില മേഖലകളിലും കമ്പ്യൂട്ടർ വളരെ വലിയ സ്വാധീനൊണ്ട് അതുപോലെ തന്നെ ഹോട്ടല് അതുപോലെതന്നെ തന്നെ നമ്മള് പോകുന്ന ആശുപത്രികള് മറ്റെല്ലാ ഇതിലും ഇപ്പോ എടുത്ത് നോക്കി പണ്ടൊക്കെ നമ്മ പോരെത്തെ വാഹനമില്ലാത്തൊരു വണ്ടി ഒരക്ഷെ നമ്മടെ നാട്ടില് കൊറവായിരിക്കുന്ന് നമ്മളെ പ്രത്യേകിച്ച് കേരള സാഹചര്യ ത്തില് ഒരു വാഹനം പോല ഇല്ലാത്ത വണ്ടികള് കൊറവായിരുന്നു അതുപോൽത്തന്നാണ് ഇപ്പൊ മറ്റൊരു കാര്യം ഒരു കമ്പ്യൂട്ടറോ ലാപ് ട്ടോപ്പോ ഇല്ലാത്ത വീടികളിന്ന് വളരെ ചുരുക്കമായിരിക്കും അതിന് പൊറമെ തന്നെ ഈ വാങ്ങാൻ സാധിക്കാത്ത ആൾ ക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കണ്ട് അതായത് പടെ പഠി പഠിക്കാൻ പോവുന്ന വിദ്യാർത്ഥിക വിദ്യാർത്ഥികള് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന വീ ട്ടമ്മാർക്കക്കെ വേണ്ടി ഒരുപാട് പുതിയ പദ്ധതികൾ സർക്കാർ രൂപീകരിക്കണ്ട് ഈ ലാപ്ടോപ്പ് നൽകാൻ വേണ്ടി അപ്പോ അത്രത്തോളം വളരെ വലിയ ഒരു ഉപകാരം അല്ലെങ്കിൽ വളരെ വലിയ സ്വാധീനമാണ് ഇന്നത്തെ കാൽ ത്ത് ഈ കമ്പ്യൂട്ടർ ജനങ്ങൾക്കിടയിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ നിലക്കുള്ള ആവശ്യ ങ്ങൾക്കും മ്മക്ക് ഒരു കമ്പ്യൂട്ടർ മതി ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കി അമക്ക് ജീവിതത്തിന്റെ ഏതൊരു കാര്യങ്ങളും നമുക്ക് ചെയ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ഇപ്പഴ്ത്തെ ഒരു സാഹചര്യം കാരണം മൊബൈല് പോലും ചെയ്ത് പറ്റും ചെയ്യാൻ പറ്റ് പറ്റാത്ത പല കാര്യങ്ങളും മ്മക്ക് കമ്പ്യൂട്ടർ മുകേന ചെയ്യാൻ കഴിയും അതുപോൽ തന്നെ മൊബൈലിള്ള ഒരുപാട് പരിമിതികളൊക്കെ കമ്പ്യൂട്ടറുകൾക്കില്ല കമ്പ്യൂട്ടറുകൾക്ക് ഒരു വെക്കാനൊരു സ്ഥലം വേണം ഒരു മേശോ അല്ലെങ്കില് ഒര് എന്തെങ്കിലൊരു ചെറിയൊരു സ്ഥലം വാണം അത്ര മാത്രെ ഉള്ളൂ ബാക്കി എന്തു മക്ക് സ്വൊ കഴിഞ്ഞാല്.
അതെ അതെ അത് നിങ്ങള് പറഞ്ഞതു കാര്യാണ് നമുക്ക് അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയാല് നമുക്ക് വളരെ കൃത്യമായിട്ട് രീതില് ഉപകാരമുള്ള രീതിയില് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വസ്തുവാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ അത് മൊ മൊബൈലിനേക്കാൾ ഉപരി ഒരുപാട് ഉപകാരണ്ട് കാരണം നിങ്ങള് പറഞ്ഞ് അതൊരിക്കലും എല്ലോട്ത്തും അങ്ങനെ എടു ത്ത് കൊണ്ടോവാൻ പറ്റാത്തൊരു സാനാ അപ്പത് അത്രത്തോളം വലിയ രീതിയിലുപകാര കാരണം നമ്മളിപ്പോ എടുത്ത് കൊണ്ടോവാൻപറ്റും അത് വയങ്കര ദുരുപയോഗാണ് ഇപ്പോ മൊബൈൽ ഫോണ് നമുക്ക് നോക്കിയാറിയാം നമുക്കിപ്പോ എവിടെ ബാത്റൂം പോവുമ്പളോ അല്ലങ്കി ഉടുക്കായെറങ്ങുമ്പളോ നമുക്കാ മൊബൈ കൈകിലിട്ട് മ്മളെ കീശേലിട്ട് കൊണ്ടോവാ ഷെ അപ്പ അതുകൊണ്ടന്നെപ്പപോയി മൊബൈല് ഉപയോഗികാനൊള്ളര് രീതി വരിണ്ട് പക്ഷെ ഈ കമ്പ്യൂട്ടർ ആക്കുമ്പോ ഒരു കൃത്യ സമയംണ്ടാവും ആ സമയത്ത് മാത്രം അഥവാ ഉപയോഗിക്കാൻ തോന്നുള്ളു സമയ നമ്മളിങ്ങനെ വെറുതെ എടുത്തോക്ക കാര്യങ്ങളോന്നൂല്യ പിന്നപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമതെ ഈ കമ്പ്യൂട്ടറോണ്ട് വൽ ഒരുപാട് ഉപയോഗ ഇന്നിപ്പോ നമ്മള ബിസിനസ് മേഖലയിലൊക്കെ വലിയ രീതിൽ കമ്പ്യൂട്ടർ വലിയരി സ്വാധീനം ഇണ്ടാകണം ഞാൻ പറഞ്ഞ പോലെ ഇത്തരം വലിയ വലിയ കമ്പനികൾ അടക്കം അവരുടെ കൃത്യമായ ഡാറ്റക അവരുടെ വിവരങ്ങളും തൊയിൽ ഇല്ലെ പണിക്കാരുടെ വിവരങ്ങളാ അങ്ങനടങ്ങിയ എല്ലാവിധ കാര്യങ്ങള ഇന്നിപ്പോ അടിച്ചു കേറ്റി വെക്കുന്നതിത്രേം കമ്പ്യൂട്ടറുകളാണ് അപ്പൊ കമ്പ്യൂട്ടറുകൾ ഇല്ല എങ്കില് ഭയ നല്ല രീതിൽ പ്രയാസാണ് ഇന്നത്തെ കാലത്ത് അത് എല്ലാം കൊണ്ടും ഷേ മനസ്സിലാക്കുന്നത് മൊബൈലിനെക്കാൾ ഉപ- ഒരുപാട് രീതി സ്റ്റോറേജ്സൊകെ അഥവാ കൃത്യമായ ഒരുപാട് രീതിയിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ച്- ക്കാനും കൂടിയുള്ള ഒരു സ് സാധനമായിട്ട് കമ്പ്യൂട്ടറുകൾ പറ്റുമെന്ന്ള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം നമുക്കറിയാം ഹ് എത്രയോ മുന്നൂറ് നാന്നൂറ് ജി ബിയിലേറെ ഒരുപാട് ടി ബി അടക്കം ഉള്ള ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഇപ്പോ ഇന്ന് എറങ്ങിണ്ട് പല കമ്പനികള് പ്പ എനിക്കന്നറിയുന്ന പല കമ്പനികള്ണ്ട്. പ്പെന്റെരു അ കമ്പ്യൂട്ടറ്കള്ണ്ട് പല കമ്പ്യൂട്ടറുകൾ പ്പെറങ്ങിലനോവേടെ കമ്പ്യൂട്ടറുകള് ഈ അത്യാധുനിക തിന്സാങ്കേതിക വിദ്യകളുപയോഗിച്ച് ഇപ്പോ പല കമ്പ്യൂട്ടറുകളും വലിയ മാറ്റങ്ങളുമായി നമുക്കറിയാം മുമ്പൊന്ന് കമ്പ്യൂട്ടറ്കൾ വലിയ കമ്പ്യൂട്ടർ അ അത് വലിയ തടിച്ച രീതി കമ്പ്യൂട്ടറുകൾ എടാ ഇന്നിപ്പോ നമ്മുക്കിപ്പോ കമ്പ്യുട്ടർ വളരെ വളരെ മെലിഞ്ഞ രീതിയിലുള്ള പല കമ്പ്യൂട്ടറൾ ഇറങ്ങി തൊ തൊട്ടിട്ട് മ്മ്ക്ക് ഉപയോഗിക്കാ തൊട്ടുപയോഗിക്കാപറ്റുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ഇറങ്ങി അങ്ങന ഒരുപാട് മാ- മാറ്റങ്ങളിപ്പോ ന്ന് കമ്പ്യൂട്ടർ മേഖലയിൽതന്നെ വളരെ വലിയ മാ- റ്റങ്ങൾ വന്നുന്ന്ള്ളത പിന്നെപ്പ അതിലേറ്റവും അഭിവാജ്യ ഘടമകാണ് ഈ സോഫ്റ്റ് വെയറിൻ ഹാർഡ് വെയറെന്നുള്ളത് അത് കമ്പ്യൂട്ടറിന്റെ അവിഭാജ്യമായിട്ടുള്ള അതിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് അ അതിന പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസില കാരണം പലപ്പോഴും നമ്മള ഹാഡ്വെയർ കേട് വന്ന ചെലപ്പോ കമ്പ്യൂറിന് തന്ന വലിയ രീതി നഷ്ട നാശങ്ങൾണ്ടാവും അങ്ങന ഒരുപാട് കാര്യങ്ങളിപ്പൊ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർമ്മ സംഭവിക്കണ്ടല്ല പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് എ ഐ കൃത്രിമ ബുദ്ധി അത് ഇത്രം പോലുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകള കമ്പ്യൂട്ടറുകളില കൊണ്ടുവരിണ്ട് അത് കമ്പ്യൂട്ടറിന്റെ കാര്യക്ഷമത വളരെ ഉഷ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സഹായി ക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്
നേരത്തെ ഇങ്ങൾ സൂചിപ്പിച്ചപ്പോ ഓർമ്മ വന്നാണ് ഈ മൊബൈൽ സ്ക്രീ അതമ്മടെ ആരോഗ്യത്തി ഒരുപാട് മോശമായ രീതി ബാധിക്കും കാരണം നമ്മടെ മൊബൈല് ഏത് ഒരു സഥലത്തേക്കുംഏ ചുരിങ്ങിയ സ്ഥലത്തേക്ക് ഏത് ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ എവിടൊക്കെ പോകുന്നൊ അവിടക്കമ്മളം മൊബൈൽമ്മ കൊണ്ടു പോകാൻ സാധിക്കും ർത്തുക്കളോട് സംസാരിക്കാനും മൊബൈൽ ഉപയോഗിക്കും അപ്പോ രാത്രിയെന്നൊ പകലെന്നില്ല നമ്മള് കൊറെ ടൈം ഉപെയിക്കുമ്പോ നമ്മ്‌ടെ കണ്ണിന് അതുപോലെ തന്നെ മാനസികാരോഗ്യത്തെ വളരെ മോശ നുഷ്യൻമാരെ രീതീല് ബാധിക്കും. ഈ മൊബൈൽ ഉപയോഗം വളരെയധികം വർദ്ധിച്ചാല് പക്ഷെങ്കില് ഇവര് കമ്പ്യൂട്ടറ്കളില് നമ്മൾ പറഞ്ഞപോലെ ഒരു വെക്കാനൊരു സ്ഥലം വേണം അല്ലെങ്കില് എല്ലാ സ്ഥലത്തിലും അമ്മക്ക് അപ്പൊ അതുകൊണ്ട ന്താണ് അതൊരിക്കലും വാദിക്കുന്നില്ല എന്നാണ് എന്റൊരു കാഴ്ചപ്പാട്. എന്നതുകൊണ്ടും
അതെ അത് നിങ്ങള് പറഞ്ഞത് കാര്യാണ് അമ്മള് ഇത്തരം ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോ നമ്മള് വലിയ കുറച്ച അക അ കൽച്ചമ്മൾ പാലിക്കും പക്ഷെ മൊബൈലാകുമ്പോ ഭയങ്കര ഇരിട്ടത്ത ടക്കം മ്മള് ഉപയോഗിക്കും അത് മ്മളെ കണ്ണിനൊക്കെ വൈ ഈ രീതില് പ്രയാസണ്ടാകും കാരണം അത് ന്ന് വര്ന്ന ഒരു രെ രെ രെശ്മികൾ അത് അമ്മളെ കണ്ണിലേക്ക് അട് ക്കുകയും മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കം ഉണ്ടാക്കാനൊക്കെ കാരണമാവുന്നുള്ളതാ പിന്നെപ്പോ ഇങ്ങള് പറഞ്ഞൊരുകാര്യണ് ചാല് ഇന്നിപ്പോ കമ്പ്യൂട്ടറ്ന്ന്ത് വളരെ വ്യാപകയി മാറിനുള്ള അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ തന്നെ- കൊണ്ടുവരാൻ കാര്നായി പ്പോ ഇന്ന്പ്പോ പല രീതിയിലുള്ള ഒരുപാട് പ്രയാസങ്ങളടക്കം കമ്പ്യൂട്ട്റോണ്ടാ ഉണ്ടാക്ക- ണ്ട് കാരണം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോ ഒരുപാട് ര് സൈബർ സുരക്ഷ കാര്യം നമ്മൾ എന്താലും ശ്രദ്ധിക്കണം. പ്പന്ന് പ്പന്നത്തെ കാലത്ത് നമക്കറിയാം ഒരുപാട് രീതിയില്ള്ള നിയമവിരുദ്ധ കാര്യങ്ങള് കമ്പ്യൂട്ടർ ഉപോഗച്ച് പല ആളുകളും ചെയ്യ രണ്ട് നല വ്യത്യസ്തമായ രീതിയിൽ ഹാക്കിങ്ള് അഥവാ ഒരുപാട് ആളുകള്ടെ പണം തട്ടാനും മറ്റ് - കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കമ്പ്യൂട്ടറുകൾ പലപ്പോഴ ഉയോഗിച്ചതായിട്ട് നമുക്ക് തന്ന വാർത്തകളൊക്കെ അറിയാൻ പറ്റും അപ്പോൊ ഇത്തരം രീതിയിൽ കൃത്യമായിട്ട് ഇതിനറ്റി മനസ്സിലാക്കാ എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന രാളെ സംബന്ധിച്ചിടത്തോം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെങ്ങങ്ങള് പറഞ്ഞൊ കാര്യമാണ് ഇന്നപ്പോ ഒരുപാട് സ ുക ഇരം രീതിയിൽ കമ്പ്യൂട്ടറുകൾ വിദ്യാർത്ഥികൾ നമു ഒരുപാ സംസ്ഥാനങ്ങളിലില് വിദ്യാർത്ഥികൾ പഠനവശർത്ഥം ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ നൽകുന്നു അപ്പ ഞാനാത്തരം ആ ഒരു സർക്കാർ വളരെ നല്ല രീതിൽ പ്രോത്സാഹിപ്പിക്കണം കാരണം ഈ ചില വിദ്യാർത്ഥികള ഉണ്ടാവും നല്ല പഠനത്തിലും എടു ായ ഒന്നിനും പൈസ കൊണ്ട് ബുദ്ധിമുട്ടിലായ പല വിദ്യാർത്ഥികളും അവർക്ക് ഇത്രരം കമ്പ്യൂട്ടർ കിട്ടുകയാണങ്കേ അവരുടെ പഠനത്തിനും അവരുടെ വരും ജീവിതത്തിലക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും എന്നാലൽ പിന്നീട് അവർ അച്ച് പടച്ച് കഴിയുമ്പോ അത് നമ്മുടെ രാജ്യത്തി നും നമ്മുടെ സാമ്പത്തിക വളർച്ചക്കും വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കും അങ്ങനെ ഇത്തരത്തില്ൽ നല്ലൊരു പരസ്പരം ബന്ധിച്ചു കൊണ്ടാണ് ഇത്തരം ഈ ഒരു സമ്പ്രദായം മുന്നോട്ട് പോകുന്നത് അപ്പോൊ ഇത്തരം പദ്ധതികൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് വിദ്യാർത്ഥിയ കൂടുതലായിട്ട പഠിക്കാനും മറ്റു കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ ഉള്ള ഒരു വലിയ വേദിയായിട്ട് ഇ കമ്പ്യൂട്ടറുകൾ മാറൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റ പിന്നെ ഇന്നത്തെ കാലത്ത് ഇത്തരം രീതി വലിയ വലിയ ഫയല കളയക്കാനും അങ്ങനത്തെ എല്ലാ കാര്യത്തിലും കമ്പ്യൂട്ടർുംക്ക റ്റ വലിയ കാര്യമാണ് കാരണം
അ നിങ്ങള്ൾ പറഞ്ഞലക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാണ് അതായത് സർക്കാർ ഈ ഒരു കാലത്ത് ത്ത് ഈയ ഒരു പദ്ധതിക്കുംണ്ട് അായ വിദ്യാർത്ഥികൾ സൗജന്യ ലാപ്ടോപ്പ് വിതരണം പോലെയുള്ള പദ്ധതികളിൽ സർക്കാർ ഈ ഒരു കാലത്ത് കുറച്ച് പൈസ ചിലവഴിച്ചാൽ വരും ഭാവിയിൽ അതേ സർ ആക്കാരിൽന്ന് തന്നെ അവർ പഠിച്ചിറങ്ങിയാൽ നല്ല ജോലിയ കിട്ടിയാല് അവരുടെടു നിന്ന് തന്നെ അതിന് പകരമായിട്ട പലതും അതായത് അവ മുഖേന സർക്കാരിനും നാടിനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ാനത്തിും രാ്ജി ത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമു ഉണ്ടാൻ സാധിക്കും ഈ ഒരു സമയത്ത് കുറച്ച് പൈസ അൊ ചിലവ വല് വരും ഭാവി നമുക്ക് അടുത്ത തലമുറക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് ഉപകാരം ണ്ട് നേട്ടമുണ്ടാക്കുമുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
അതെ അത്ങ്ങെ പറഞ്ഞ കാര്യം നമ്മള് അപ്പൊ ഇത്തരം സർ സക്കറുകൾ ഇത്തരം രീതിയിൽ ആസൂത്രങ്ങൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുവരികയും അതിത്തരം ഇങ്ങനെ ഇങ്ങനത്തെ പദ്ധതികൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യണം. എന്നാൽ നമുക്ക് നമ്മുടെ സമുദായത്തെ മക്കളുടെ വിദ്യാഭ്യാസത്തെ അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വളരെ വല്യ രീതിയി ഉയർച്ചൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളാണ് എന്റെ ഒരു അഭിപ്രായം. ഇന്ന് പ്പ നമുക്ക് അവസാനി അയിന് മുന്പായിട്ട് കൊറച്ചും കൂടി കാര്യം പറയാം പ്പ മ്മക്കറിയ ഇന്ന് പ്പൊ ഓഫീസുകളിലും ബാങ്കുകൾ ലും അടക്കം ഇത്തരം ഈ കമ്പ് ട്ടറുകൾ വല്യ രീതിയിൽ ഉപയോഗിക്കണ്ട് ഓഫീസുകളൊക്കെ നോക്കിയ ഏത് ചെറിയ ഓഫീസ് ആണെങ്കിലും ഏത് വലിയ ഓഫീസ് ആണെങ്കിൽ അവിടെക്കെ ആയിരക്കണക്കി കമ്പ്യൂട്ടർ ആണ് അവർ വാങ്ങുന്നത്. കാരണം ഇത്തറ ഓൽക്കറിയകമ്പൂട്ടർ ട്ടർ കൃത്യമായ രീതിയില് ഉപയോഗിക്കാണെങ്കിൽ അത് വളർച്ച അവർക്കെന്നെ കാരണം പല കമ്പനികളും അവരുടേതായിട്ടുള്ള സിസ്റ്റം കമ്പ്യൂറിൽ അടിച്ചേൽപ്പിക്കും അടിച്ചു കൊണ്ടരും. അപ്പൊ അവർക്ക് എല്ലാവിധ കാര്യങ്ങൾ ആ കമ്പ്യൂട്ടർ തന്നെ ചെയ്യുക കൃത്യമായ കണക്കുകളാണെങ്ക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഇ കമ്പ്യൂട്ടർ കൊണ്ട് പറ്റുന്നുള്ളതാ. അങ്ങനെ വലിയ രീതിൽ തരംഗം ഇന്ന് പ്പൊ കമ്പ്യൂട്ടർ ന് ണ്ട്. അതിനെ പറ്റി പറയാ ഒരുപാട് സംസാരിക്കാനും ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയാ ണ്. അപ്പൊ നമുക്ക് എന്താ ആ ഇനി സമയം കിട്ടുമ്പോ നമുക്ക് കൂടുതലായിട്ട് വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കല്ലേ
ആഹ അവസാനിപ്പിക്ക കാരണം ഇതിന് ദൂഷ്യവശങ്ങളുണ്ട് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഗുണമായ ഗുണപരമായ വള വലിയ വിഷയമാണ് വിഷയാണ് അ നമുക്ക് പിന്ന ഒയിവ് സമയം കിട്ടുമ്പോ നമുക്ക് സംസാരിക്കാം
എന്നാ ശരി